അലോ
കേൾക്ക്ണില്ലേ
ആ കേൾക്കാം ത് ന്തോ ഉണ്ട്
എന്താ ഒക്കെ നല്ലെ മക്കളൊക്കെ സ്കൂൾട്ട് വരാനായില്ലേ
അതെ അതെ ആന്നാന്ന് മഴയുണ്ടോ അവ്ടെ മഴയൊക്കെ ഉണ്ടോ
ചെറിയ ചാറല്ണ്ട് പാറല്
ഇവിടെ ഇപ്പം നല്ല വെയ്ല്
എ ഇതരെ വെയ്ലെന്നെ
അതേ ആ സ്കൂളീന്ന് വര്മ്പഴ ത്തേനും മക്കൾക്കൊക്കെ എന്താ ഒണ്ടാക്കി കൊട്ക്ക്ന്നെ കഴിക്കാനെക്കെ
സാധാരണ ഞാൻ ഒന്നും ഉണ്ടാക്കേല്ല ഇന്നിപ്പം മൂത്തമ്മ ഉണ്ടേര്ന്നുവെടെ മ്മാന്റെ
ആഹാ
അപ്പം മൂത്ത വല്ലപ്പോയ്ന്നെ എത്തേലും എണ്ണക്കടിയൊക്കെണ്ടാക്കാച്ചാണ്ട് പഴം പൊരിക്കാന്ന് വിചാര്ച്ചാണ്ട് മാവൊക്കെ അരച്ച് വെച്ച്ണ് ഉം ഉം ഇന്ന്പ്പം അങ്ങനാക്കാര്ച്ച്
അത് കുട്ട്യേക്ക് ഇഷ്ടമാണോ?
അങ്ങനെ ഇഷ്ടാണോയ്ച്ചാ അവര് എണ്ണക്കടികളൊന്നും കഴിക്കൂല കൂട്തലും ചോറാ കഴിക്കല് വന്നാടന്നെ ചോറ് കൊട്ക്കും കാരണം എന്നും ബേക്കറി ഒന്നും കൊട്ക്കലില്ല
താടാ നല്ലത് കാരണം ശരീ വ വയറിന് അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ കൂട്തലും എണ്ണകളൊക്കെ കഴി ക്ക്മ്പഴേ ചൊമയും പനിയൊക്കെ ഒണ്ടാകും
പിന്നേർഞ്ഞാല് പൊർത്ത്ന്ന് അങ്ങനെ എന്തെങ്കിലും പൂത്യൊക്കെ ആവാണെങ്കില് ഞാൻ തന്നെണ്ടാക്കി കൊട്ക്കും
അതെ ആഅത് നല്ല കാര്യാ
ഇവ്ടെ പിന്നേ
ങ്ങളവ്ടെന്തേലും ണ്ടാക്കോ?
ആ ഇവ്ടെ ഇന്നലെ അ അവർ ക്ക് ഞാൻ ഈ അരിയുണ്ടല്ലോ നമ്മടെ അരി വറ്ത്ത് പൊടിച്ച് അരിയില്ലേ നമ്മള് ആ റേഷനരി ഹാ റേഷൻ കടേന്ന് വാങ്ങിക്ക്ന്ന അ രി വാങ്ങിച്ചിട്ട് വറ്ത്ത് പൊടിച്ച് ശർക്കരയും തേങ്ങായും ഒക്കെ സമം ചേർത്ത്ട്ട് ഈ തേ ചായെടെക്കെ കൂടെ കൊട്ത്ത്
ആ ആ ഇവ്ടെമ്മണ്ടാക്കു അങ്ങനെ ഞമ്മക്ക് പ്പത്തെ ഞമ്മള് ഇക്കൊന്നും അങ്ങനെ അറീല്ലേനി
ഇല്ല ആ ആ അത് പണ്ടത്തെ ഒര് അതെ അ തെ ഒര നാടൻ പലഹാരവാ അത് അരി വറ്ത്ത് പൊടിച് അതെ അതെ സൂപ്പറാ
ആ അതെ അതേപോലെ തന്നെ മറ്റേ ഗോതമ്പ് കൊണ്ട് ഗോതമ്പ് വർത്താണ്ട് ണ്ടാക്കൂലെ അത്
ആ അതെ ഗോതമ്പൂ ആ ഗോതമ്പ് വറ്ത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്ത് കഴിക്കാനും നല്ലതാ
എ ഇവടെ മ്മങ്ങ പണ്ടത്തെ രസാണ്ന്ന് പർഞ്ഞാണ്ട് അപ്പൊ ന്നാ ങ്ങള്ണ്ടാക്കി തരീർഞ്ഞു മ്മനോടെ അപ്പം മ്മയീ വർത്താണ്ട് ഒരല്ണ്ടല്ലോ ഉരല് അയ്ല്ട്ട് ഏ കുത്ത്യാണ്ട് ചേറ്യാണ്ട് ക്കി തന്നേ അന്ന് അതിന്റെ രസോ
അതെ അതെ ശെരിയാ
ഇപ്പ അഒന്നുണ്ടാക്കാൻ കയ്യൂല അതിലൊന്നും കിട്ടിയാണ്ട്
ഇല്ല പിന്നേടാ പിന്നെ അമ്മളീ ഈ അരി വറ്ത്ത് പൊടി ച്ചതെന്നെ വെച്ച് ഈ ച് കൊറച്ച് നെയ്യൂടൊക്കെ ചേർക്കാണെങ്കി അരിയുണ്ടാ അരിയുണ്ടയില്ലേ ആ ഉണ്ട തിന്നാ നല്ല സൂപ്പറാ നല്ല ടേസ്റ്റല്ലേ അത് രണ്ടെണ്ണം എട്ത്ത് ഭരണി ഭരണിക്കകത്ത്ട്ട് അടച്ച് വെക്കാെങ്കി പിറ്റേന്ന് പുള്ളാർക്ക് സ്നാക്ക്ന് സ്നക്കായ്ട്ടൊക്കെ വൈകിട്ടത്തെ പലഹാരവായിട്ടൊക്കെ കൊടുക്ക അതെ പിന്നെ ചക്കയല്ലേ ഇപ്പം ചക്ക സീസണല്ലേ ഇപ്പൊ അങ്ങ് ഒരുപാട്
ആഹ ഞങ്ങള്ടെ ചക്കൊക്കെ കഴിഞ്ഞു
കഴിഞ്ഞോ? യ്യോവിടെ ഇഷ്ടം പോലെ മിക്കവാറും അങ്ങ് ചക്കയാ ഇന്നും ചക്കയായിരുന്നു ഏഹ് ഇന്ന് ചക്ക ഇറ്ശ്ശേരിയായിര്ന്ന് അപ്പൊ ഞാനിന്നലെ കൊറേ കൂഴച്ചക്ക കിട്ടി അതെട്ത്ത് മ്പോടി ചേർത്ത് എലയപ്പൊണ്ടാക്കി ചക്കയപ്പൊണ്ടല്ലേ ചക്കയലയപ്പം പക്ഷെ കൊള്ളായിര്ന്ന് കേട്ടോ ആഹ ച ഈ ശർക്കരിം ആ അത് സൂപ്പറാട്ടോ ഒരൂസം ഉണ്ടാക്ക് നല്ലതാ ആ പിന്നെ ച അതന്നെ അ എലേ പരത്തിയിട്ട് അമ്മടെ ഇഡലിക്കൂട്ടത്തിനകത്ത് ആവി കേറ്റി അല്ല ഗോതമ്പ്പൊടി ഗോതമ്പ് പൊടി ചേർത്ത് സൂപ്പറായിര്ന്ന് ആ മധുരത്തിന് നമ്മള് ശർക്കരയും തേങ്ങയും കൂടെ ഫില്ലെയ്താ മതി
ആഹ ആഹ അങ്ങനെ അത് ഞങ്ങ മ്മളവടെ പറയുമ്പോ ഈ കുമ്പളപ്പന്ന് പറയുന്ന സംഭവല്ലേ
ആ അതെ വയണയപ്പം അതും പറ്റും വയണയിലക്കകത്ത് എട്ക്കാനും പറ്റും ഇത് വാഴയിലേയിലുണ്ടല്ലോടാ വാഴയിലക്കകത്ത്
ആ ആഹ
ആഹ അതെ അമ്മള് ഓട്ടടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതെപോലെ
ആ ഞാന്ണ്ടക്കിണ് കൊറച്ച് മുമ്പ് നമ്മള ഈ പഴഞ്ചക്കണ്ടല്ലോ?
ഹ ഹ
ആ ബിളിബിളി ആ സംഭവ ക്ക് ഈ മ് ന്താ പറയാ ഇങ്ങള്പറഞ്ഞ ഈ കടലമാവും തേങ്ങയും ഏ ചേർ ത്താണ്ട് കൊറച്ച് നല്ല ജീരകും, കരിഞ്ജീരകുണ്ടല്ലോ?
അതെ അതെ ആ
മിക്സാക്കിയാണ്ട് കൊറഞ്ഞൊരു ടൈറ്റില് ഇണ്ടാക്ക ഇങ്ങട്ടീ ഇതേപോലെ വായന്റെലേല് രു ചെറിയ പീസില് കൊറച്ച് എണ്ണ തൂവിയാണ്ട് ഇത് ഞ്ഞമ്മള് കൈയ് വെച്ചാണ്ട് പരത്തൂലേ ഇങ്ങട്ട് പ ആ ഇങ്ങട്ട് ആ ഞ്ഞമ്മളെ പത്തിരിന്റെ കല്ല്മക്ക് വെച്ചാണ്ട് തിരിച്ചും മറുച്ചൂട്ട് വേവിക്ക അത് നല്ല രസേനി
അത് സൂപ്പറാല്ലേ ആഹ
വായൻ്റലന്റെ സ്മെല്ലും കൂടെ അയ്മക്ക് വരുമ്പളേ ഇങ്ങളങ്ങനെ ഇണ്ടാക്ക്യോക്കീണോ? ഹലോ ഹലോ അങ്ങനെ ഇണ്ടാക്കിയോ ക്കീണോ?
അതെ അതെ അങ്ങനെ ഉണ്ടാക്കും
അ അതിന്റെ ച ചക്കന്റെ ചക്കകുരോണ്ട് എത്തെങ്കിലുണ്ടാക്കോ?
ആ മെഴുക്ക് വരട്ടി
ആഹ്
അയ്ശെരി ഒന്നും കളയാൻല്ലലേ ചക്കയില് കേൾക്ക്‌ണില്ല്യ അവടെ റേഞ്ചിന്റെ ഇഷ്യൂണ്ടോ
ആ റേഞ്ചിന് ഒരു കേൾക്കാമോ ഹലോ ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഹലോ ആ ഇവിടെ ചക്കക്കുരു വെച്ച് നമ്മള് ചക്കക്കുരു മെഴുക്ക്‌പുരട്ടിയും പിന്നെ അതിന്റെ